ഹലോ?
കേക്കുന്നുണ്ടോ?
ഓ കേൾക്കുന്നുണ്ട്.
എന്തൊക്കെണ്ട് ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിക്കണം മോള് ഒറങ്ങാണ് അപ്പൊ എഴുന്നേറ്റിട്ട് കഴിക്കാന്ന് വിചാരിച്ചു
ആഹ് ആഹ് കുഞ്ഞു മോളാ
ആഹ് രണ്ട് വയസ്സ്
അതെല്ലേ ആഹാരൊക്കെ കഴിക്കാൻ തുടങ്ങിയോ കുഞ്ഞ്
ആഹ് ഇപ്പൊ ചെറുതായിട്ട് കഴിക്കല് തുടങ്ങി അല്ലാതെ ഫുൾ മടിയാണ്
അതെ അതെ ഒരാളെ ള്ളോ ഉം പിന്നെ എല്ലം ഫുഡൊക്കെ റെഡി ആയിട്ട് ഇരിക്കുവാണോ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് എല്ലാം കഴിഞ്ഞു ഇന്ന് ഹസ്ബന്റ് ന് ഭക്ഷണം വേണായിരുന്നു അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഇവിടെ ഞാനിപ്പ ഫുഡ് കഴിച്ചു
ആഹ് ആഹ്
ഉം
വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞോ
ആഹ് വീട്ടി ജോലി രാവിലെ കഴിയും പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടോണെ അപ്പം അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം രാവിലെ അങ്ങ് കഴിയും പിന്നെ അലക്കല് അടി അടിച്ചുവാരൽ അങ്ങനെയൊക്കെ ഉള്ളൂ പിന്നെ. അലക്കലും മെഷിനകത്തൊക്കെ ഇടുന്ന ആയോണ്ട് രണ്ടു ദിവസം കുടുമ്പഴൊക്കയാ അലക്കുന്നെ.
ആഹ്
ആഹ്
എന്താണ് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത്ടാറ്
ആഹ് ഓരോ ദിവസം ഓരോന്നാ സ്ഥിരം ഒന്ന് കൊടുത്ത് വിട്ടാ ഇഷ്ടപ്പെടൂലല്ലോ? അപ്പം. ഇന്ന് സാധാ ചോറാകൊടുത്തത് സാധാ ചോറ് പിന്നെ ബീറ്റ്രൂട്ട് തോരൻ. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി കൊടുത്തു വിട്ടു.
ആഹ്
ഉം പിന്നെ ഇടക്ക് പിന്നെ ബിരിയാണിയുടെ അരി കൊണ്ട് ചെറുതായിട്ട് ചോറ് പോല നെയ് ചോറ് പോലൊക്കെ ആക്കിയിട്ട്.
ആഹ്
അങ്ങനെയൊക്കെ കൊടുത്തു ഇളയാ ക്ക് അങ്ങനത്തെതിനോടാ ഇഷ്ടം നെയ്ച്ചോറിനോടൊക്കെ ഇഷ്ടം. അതിപ്പോ കറിയൊന്നും ഇല്ലെങ്കിലും അവളങ്ങ് കഴിച്ചോളും.
ആഹ് ആഹ്
ഉം മറ്റേ സാധാ ചോറിനോട് വലിയ താല്പര്യം ഇല്ല അവൾക്ക്. പിന്നെ പിള്ളാരൊക്കെ ഉള്ളതത് കൊണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോളേ പിള്ളാരൊക്കെ. കൂടെയിരുന്ന് കഴിക്കുന്നെ ആ യോണ്ട് കഴിച്ചോളും.
ഇവിടെള്ള ആൾക്ക് നല്ല മടിയാണ് ഭക്ഷണം.
ആഹ്
അതുകൊണ്ട് തൂക്കം കുറവാ കുറവായിരുന്നു രക്ത കുറവുണ്ടായിരുന്നു.
ഓ ഓ ഓ ഓ ഓ
ഇപ്പൊ പിന്നെ അത്യാവശ്യം കഴിക്കല് തുടങ്ങി.
ഉം ഉം ഉം ആഹ്
ചിക്കനും മീനും ഒക്കെ മടിയാണ്.
ആഹ് ഈ സമയത്ത് കഴിപ്പിക്കൽന്ന് പറഞ്ഞ ഒരു പാട് തന്നെയാണ്.
ആ അതെ കഴിച്ചില്ലെങ്കിൽ നമ്മുക്കും ഒരു വിഷമാണ്.
ആഹ് അതെ അതെ അതെ ഞമ്മക്കയ്ന്റൊരു ടെൻഷൻ വെരും ഇവരെന്താ കഴിക്കാത്തെ
ഓഹ് ഒരു സമയത്ത് എനിക്ക് നല്ല പ്രഷറാരുന്നു ഇപ്പൊ പിന്നെ കൊറെയൊക്കെ ശരിയായി
അതെല്ലേ ഉം ഉം നല്ല ചൂട് ചോറൊക്കെണ്ടല്ലോ ഈ ഉപ്പിട്ട് കൊടുത്ത് നോക്കണം ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് ചൂട് ചോറൊക്കെ അപ്പം അങ്ങനെക്കെ ആവുമ്പം ചെലപ്പം കഴിക്കും
ഇപ്പ പിന്നെ കുറച്ചൊക്കെ അവളന്നെ കഴിച്ച് തൊടങ്ങി എന്തെങ്കിലുംക്കെ പച്ചക്കറി തോരനൊക്കെണ്ടാക്കി കൊടുത്താല്
ആഹ് അതെ അതെ ആഹ് അങ്ങനെ കഴിച്ച് ചെുപ്പത്തിലേ കഴിക്കാണെങ്കി കൊഴപ്പില്ല ഇവിടെയാണെങ്കി എന്റെ ആണെങ്കി ഇളയാള് അങ്ങനെയാ ഇത് കറിയൊന്നും വേണ്ട ആക്ക് ചൂട് ചോറാണെങ്കി ഉ ഉപ്പിട്ടിട്ട് കൊടുത്ത് തൈരും കൊടുത്താ മതി അതൊ
ആഹ് തൈരും ഇഷ്ടാണ് തൈര് നല്ലതുവാണല്ലോ
അതെ അതെ അതെ അതുകൊണ്ട് പിന്നെ അതന്നെ മതി അവക്ക് അതാണ് കൂടുതല് കഴിക്കാറ് പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോ അങ്ങ് കൊടുത്ത് വിടുന്നോണ്ട് ടീച്ചർമാരെന്തേലും പറയുന്നുണ്ടാവും കഴി കഴിക്കണന്നക്കെ നിർബന്ധം പറയുന്ന കൊണ്ടാണ് തോന്നുന്നു കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു
ആഹ് കുട്ടികൾടെ കൂടെ ആകുമ്പം കഴിക്കും വീട്ടിന്ന് കഴി ക്കാത്തവരക്കെ
അതെ അതെ ഉം
പ്രൈവറ്റ് സ്കൂളിലാണോ
ആഹ് മോള് ഇപ്പൊ സീ ഇത് ഏഹ് പ്രീ പ്രൈമറിയല്ലേ എൽ കെ ജിയാ ആഹ് അപ്പൊ അവള് സി ബി എസിലാ ചേർത്തെ ഉം ആഹ് മോൻ പിന്നെ ഇപ്പം ഹൈ ഏത് ഗവൺമെന്റ് സ്കൂൾലാ പഠിക്ക്‌ന്നെ
ആഹ്
ഉം അങ്ങനയക്കെയിരിക്ക്‌ന്ന് മഴയൊണ്ടോ അങ്ങോട്ടക്കെ
ഇല്ല ഇന്ന് നല്ല വെയ്ലാ
ഇന്നലക്കെ മഴയ്ണ്ടാരുന്നോ
ഇന്നലെ മ്മ് വൈകുന്നേരം മഴ വന്നു ഒന്ന് പെയ്തു പോയി പക്ഷെ ഇന്നലേം വെയ്ലായിരുന്നു ഇന്നലത്തതിനെക്കാൾ അപേക്ഷിച്ച് ഇന്ന് നല്ല വെയ്ലാ
ആഹ് ആഹ് ആഹ് ഇവിടേം അതെ വെയ്ലാ രണ്ടൂസായിട്ട് മഴയേ ഇല്ല
ഇതിന് മുൻപ് രണ്ടു ദിവസം നല്ല മഴയാരുന്നു ആഹ് ഇന്ന് നല്ല ചൂടുണ്ടല്ലേ
ഉം അതെ അതെ എല്ലാടത്തും ചൂടാ ഇന്ന് പൊതുവേ മഴ കൊറവാന്ന് തോന്നുന്നു എല്ലാടത്തും
ആഹ് അതെ
കൊറെ പേരിങ്ങനെ സംസാരിച്ചപ്പഴും പറയുന്നുണ്ട് വിളിച്ച് മഴയില്ല രണ്ടൂസായിന്നൊക്കെ
കാലാവസ്ഥ പെട്ടെന്നാണ് പെട്ടെന്ന് മഴ പെയ്യ്‌
നമക്ക് പെട്ടെന്ന് അസുഖം വരും ചൂട്വായി പിന്നെ ഒ ഒറ്റ മഴയങ്ങോട്ട് പെയ്യുമ്പോത്തന്നെ തണുപ്പായി അപ്പ തന്നെ പിള്ളേർക്കാണെങ്കിലും നമു ക്കാണെങ്കിലും പെട്ടന്ന് പനി അങ്ങനക്കെ വെരും
വയറൽപ്പനി ഇപ്പ ഞങ്ങക്ക് കഴിഞ്ഞതേള്ളു
അതെല്ലേ ഉം ഒരാക്ക്‌ വ വയറൽ പനിയക്കെ ആകുമ്പം ഒരാൾക്ക് വന്നാ എല്ലാർക്കും വരും
അതെ ഇപ്പ പലെ അസുഖങ്ങളും ആണല്ലോ
അതെ അതെ അതെ എന്തെല്ലാം അസുഖങ്ങളാ എന്തെല്ലാം അസുഖങ്ങളാ എല്ലാം പഴയ പോലന്നെ വീണ്ടും ആകുവോന്നാ ടെൻഷനിപ്പം
കോഴിക്കോട് മലേറിയ ഇണ്ട്.
ആഹ്, അതെ, അതെ. ഇന്നലക്കെ അവിടെ ഒരു കൊ ഏഴു വയസ്സ്ല്ലെ കൊച്ചു മരിച്ചന്ന് പറയുന്ന കേട്ടല്ലോ? വാർത്തേൽ കാണിക്കുന്നുണ്ടായിര്ന്നു.
ആണോ?
ശിഖല്ല, ശിഖല്ലെ ആണോ? അതോ ഇതായിരുന്നുവോ വേറെ മറ്റേ നിപ്പേടെയാണോന്ന് അറിയില്ല.
ആഹ് ഞങ്ങടെ ഫാമിലിയിലും ഇപ്പൊ ഒരാള് ഡെങ്കിപ്പനി വന്നറിയാതെ ആയി പോയിട്ട് മരിച്ചു.
അതെയോ?
അത്ര പ്രായ ഒന്നു ഇല്ല അത്യാവശ്യം നല്ല ആരോഗ്യള്ള ഒര് ഒരാളാണ് നന്നായി ജോലിയൊക്കെ
അറിയാതെ വന്നോണ്ട് പറ്റുന്നേ അത്.
ആ അതെ അറിയാതെ വന്നതോണ്ട്
ഉം, ഉം എനിക്ക്, എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മോൾക്ക് ഇത് പോലെ വന്നു ഡെങ്കിപ്പനി. പനിയൊന്നു കൊറയുന്നേ ഇല്ല ലാസ്റ്റ് ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ എല്ലാം മാറി, മാറി കാണിച്ച് ഞായറാഴ്ചക്കെ ആവുമ്പം ഡോക്ടർമാരും ഇല്ലല്ലോ ഹോസ്പിറ്റലില്.
ആഹ്, അത് ഞായറാഴ്ച എവിടെയും കുട്ടികളുടെ ഡോക്ടർ ഇണ്ടാവാറില്ല, എവിടെ വിളിച്ചാലും ഡോക് ടർ ലീവാണ് പറയും.
ഇങ്ങട്ട് ഞായറാഴ്ച പിന്നെ ഒരിടത്ത് കൊണ്ടുപോയിട്ട് ഡോ കു സാധാ മറ്റേ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചിട്ട് കൊണ്ടുവന്നു. രാത്രിയായിട്ട് പനി കുറയുന്നില്ല. ഭയങ്കര പനിയും കുഞ്ഞ് ഷിവറിങ്ങ് ഒന്നും പറയണ്ട ആകെ മൊത്തം പ്രശ്നം. ഇങ്ങട്ട് രാ ഉച്ചക്ക് പന്ത്രണ്ടരയൊക്കെ ആയപ്പോ ഞങ്ങള അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവര് പിന്നെ ഏഹ്, ഇത്രയും കൂടുതൽ കണ്ടപ്പോൾ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഇന്ന് ഇവിടെ കിടക്കട്ടെ നാളെ രാവിലെ വേറെ ഒരിടത്തേക്ക് നമുക്ക് ഷിഫ് റ്റ് ചെയ്യാന്ന് പറഞ്ഞു.
ആഹ്
അങ്ങനെ വന്ന് അവിടെ അന്നേരം കുട്ടികൾടെ ഡോക്ട- റൊന്നു ഇല്ല, പിന്നെ അവര് ഡോക്ടറെ വിളിച്ച് അവര് നേഴ്സുമാര് സംസാരിച്ചിട്ടാ അഡ്മിറ്റ് ചെയ്തെ.
ആണോ?
എന്നിട്ട് പിറ്റേന്ന് വന്ന് ചെക്കപ്പ് ചെയ്യാംന്നൊക്കെ അപ്പൊ നേരത്തെ കാണിച്ച റിസൾട്ട് എല്ലാം കാണിച്ചപ്പോഴ്ത്തേനും അവർ- ക്ക് ഒരു സംശയം ഡെങ്കിയാണോന്ന്?
ആഹ്.
ഇങ്ങട്ട് പിന്നെ ഒന്നൂടെ അവര് പറഞ്ഞു ഒന്നൂടെ ചെക്കപ്പ് ചെയ്യാന്ന് പർഞ്ഞു. ചെക്കപ്പ് ചെയ്തപ്പോത്തിന് ഡെങ്കി പോസിറ്റീവ് കാണിക്കുന്നെ. എന്നിട്ട് എന്തായാലും കൊള്ളാം പിന്നെ അവിടെത്തന്നെ അഡ്മിറ്റ് ആക്കി. അവിടെത്തന്നെ അങ്ങ് കിടത്തി മാറ്റിയൊന്നുല്ല, പിന്നെ ഡോക്ടർ വന്നു. പിന്നെ, ആഹ്, മെഡിസിൻ ഒക്കെ സ്റ്റാർ- ട്ട് ചെയ്തു. എന്തായാലു ഒരു മൂന്നൂസം നാലൂസം കെടന്നു അപ്പത്തന്നെ ഓക്കെ ആയി ആള്.
കണ്ടു പിടിക്കാൻ വൈകുമ്പോഴാണ് പ്രശ്നം.
ആഹ് അതെ, അതെ പിള്ളേർക്കൊക്കെ ആവുമ്പളേ പെട്ടന്നല്ലേ വയ്യാണ്ട് വരുന്നേ. അങ്ങ് ക്ഷീണിച്ചു പോയി. ഇവർക്കെല്ലാം വയ്യാണ്ടായി കഴിയുമ്പോളേത്തിന്.
ആ ഇപ്പം പണ്ടത്തെ പോലെ ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ ഭയങ്കര കുറവാണല്ലോ നമുക്കൊക്കെ ആണെങ്കിൽ
രോഗപ്രതിരോധ ശേഷി കുറവാ എല്ലാ പിള്ളേർക്ക്.
ആ അതുകൊണ്ട് വേഗം തളർന്നു പോവാ അവര്
ആ അതെ അതെ അതെ തളർന്നു പോകും. അതെ അങ്ങനെയായിട്ട് പിന്നെ എന്തായാലും എന്തോ ദൈവത്തിന്റെ കൃപയാ അത് കൊർഞ്ഞ്
ഈ വർഷം ആണെങ്കിലും നല്ലണം സൂക്ഷിക്ക- ണ്ട ഇതാണ് ഭയങ്കര കൊതുകുവല്ലേ ഈ സമയത്ത്?
അത്ങ്ങനെഈ മഴ വര്ന്നുണ്ട ഈ കുറച് ദിവസം മഴ പെയ്യും പിന്നെ നിക്കും പിന്നെ മഴ അങ്ങനെ ആകുമ്പൾണ്ടല്ലോ കൊതുക് വല്ലാണ്ടാകും പ്പൊ കണ്ടിന്യൂസ് മഴ പെയ്യുവാണെ കുഴപ്പുല്ല. കൊതുകിങ്ങനെ വളരുല്ലല്ലോ അങ്ങനെ? ഇതന്ന് പറഞ്ഞാ വെള്ളം ഇങ്ങനെ കെട്ടികെടന്ന് പിന്നെ അത് പഴകി അതിനാതന്നെ കൊ കൊതുക് പെരുകുന്നെ
എത്ര നമ്മള് സൂക്ഷിച്ചാലും എവിടെയെങ്കിലൊക്കെ ണ്ടാവും. വെള്ളം കെട്ടിക്കെടുക്കുന്ന
ഉം കൊതുകൊണ്ട് കൊതുക് ഭയങ്കരായിട്ടൊണ്ട്.
ആ അതെ നല്ല കൊതുകാണ് ഇപ്പം
ഉം പക്ഷെ അത് ത് നമുക്ക് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാലാവസ്ഥ മാർന്നെ അനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ വരത്തേ ഉള്ളു. ഒന്നെങ്കി കൊതുകിക്കൂടെ വരും. അല്ലെങ്കി പിന്നെ ക്ലൈമറ്റിന്റെ ചേഞ്ച് കൊണ്ട് അങ്ങനെയും വരും. തണുപ്പാകും തണുപ്പ് മാറി പിന്നെ ചൂടായി ചൂട് മാറുമ്പോത്തേനും തണുപ്പായി.
ഇപ്പൊ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാ ണല്ലേ കുറെ കുട്ടികൾക്കൊക്കെ ഇപ്പ ശിഖല്ല സ്കൂളുകളിലൊക്ക
അത് സ്കൂൾ വഴിയാണോ പകർന്നെ പകർന്നേ അതോ?
സ്കൂൾ വഴിയാണോന്ന്? ആഹ് ഒരു സ്കൂളിലെ കുറെ കുട്ടികൾക്ക് കണ്ട ന്ന് കണ്ടല്ലോ വാർത്ത.
ഉം പക്ഷെ ന്തായ്യാ പിള്ളേർക്ക് വരുമ്പോൾ നമ്ക്ക് ബുദ്ധിമുട്ടാ മാതാപിതാക്കൾടെ ടെൻഷനെ
ആ അതെ
ഉം
കുട്ടികൾക്കും പ്രായമായവർക്കാണല്ലോ വേഗം വരാന്ന് കാണുന്നത്.
അതെ അതെ അതെ പറയുന്ന സമയം വേണ്ടല്ലോ ഇതിൽ നിന്ന് പകർന്നു പിടിക്കാൻ,
ആഹ്
ഉ ഉ പിന്നെ, അങ്ങോട്ട് വേറെ. വേറെന്താണ്ട്, അടുത്തൊക്കെ വീടുകളൊക്കെള്ള ഉണ്ടോ?
ആഹ് വീടുകളൊക്കെ ഉള്ള പ്രദേശ്. ആണ് പക്ഷെങ്കില് പണ്ടത്തെ പോലപ്പോ വീടുകളീന്ന് അങ്ങനാരും പുറത്തിറങ്ങുന്നില്ല ല്ലേ.
അതെല്ലാട്ത്തും അങ്ങനെക്കെ തന്നെയാ. ആരും ആരും സഹകരണം ഇല്ല ല്ലോ.
അങ്ങെനാണ് ന്നെ വൈകുന്നേ
ആഹ്, അതെ അതെ പഴെപോലെ ങ്ങനെ മിണ്ടിയുംപറഞ്ഞൊക്കെ നിക്കാനാളില്ല.
ആഹ് അതെ, അല്ലാരും ഓരോര് ജീവിതം കൊണ്ടങ്ങനെ പോവും.
അതെ അതെ അതെ അവരവരുടെ വീടും വീടിനകത്ത് മതിൽ കെട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ ഇപ്പോ.
ആഹ്, അതെ.
ഹും നമ്മളെ ഒക്കെ ചെുപ്പത്തില് ആണെങ്കിൽ നമ്മള് ഓടി അപ്പ്രേ ഇപ്പ്രേ ഒക്കെ പോയി മിണ്ടിം പറഞ്ഞൊക്കെ നിക്ക്ന്ന്. ആ ഒര് കാലഘട്ടം ഇനി കിട്ടുന്ന് തോന്ന്ന്നേ ഇല്ല നമ്മടെ മക് മക്കടെ കാലം വന്നപ്പോ വേറൊരു ലെവലായി.
ഉം, അതെ.
എല്ലാത്തിനെരു മാറ്റവല്ലേ. മനുഷ്യര് തമ്മില്ള്ള എടപാടാണെങ്കിലും. അല്ലെങ്കി നമ്മുടെ എന്താ, പറയുന്നെ പ്രകൃതിക്കു ആണെങ്കിലും എല്ലാം മാറ്റ അല്ലേ വന്നിരിക്ക്ന്നേ.
ആഹ് ആഹ് അതെ അതെ
പിന്നെ, ഏ അസുഖങ്ങളാണെങ്കി നമ്മളെല്ലാം കേക്കാത്ത, സംഭവങ്ങളൊക്കെയാ വന്ന്. അസുഖങ്ങളായിട്ട് വന്നിരിക്ക്ന്ന്
പുതിയ, പുതിയ, അസുഖങ്ങളും.
അതെ, അതെ, അതെ, അതെ ഉം. പ്പ അങ്ങനെയൊക്കെ ആയേണ്ട്. അവർക്കൊരു സ്വാതന്ത്ര്യം, നഷ്ടപ്പെടുന്ന അവസ്ഥയാ, പിള്ളേർക്കൊക്കെ.
ആഹ്
ഉം അങ്ങനെക്കെയായിട്ടിരിക്കിന്ന്
പേടിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ പൊർത്തെറങ്ങെണങ്കി തന്നെ. ഇപ്പ മഴക്കാലാണെങ്കിലും, വേനലാണെങ്കിലൊക്കെ, വേനലാണെങ്കില്. സൂര്യാതാപം അങ്ങൻത്തെ പ്രശ്നങ്ങള്.
അതെ, അന്നേരം ഒത്തിരി പേർക്ക് സൂര്യതാപം ഏറ്റല്ലോ.
ആഹ്, ഈ വർഷം കൊറേ ആൾക്ക് ഇണ്ടേലോ
ആഹ് കൊറെ പിള്ളാർക്കും അങ്ങനെക്കെ ഏറ്റിട്ട്ണ്ടാര്ന്നു. വാർത്തെ കാണായിർന്നു.
മഴയാണെങ്കില് ഇ ടിമിന്നലും, പ്രശ്നങ്ങളും, ഇവിടെ ഒരുപാട് പേർക്ക് ഇടിമിന്നൽന്റെ പ്രശ്നം വന്നിട്ടുണ്ട്.
അതെ ല്ലെ. പക്ഷെ എങ്ങനെ നമ്മളിങ്ങനെ താമസിച്ചേട്ത്തോട്ടൊന്നും വെല്ല്യെ ഇടിയും മിന്നലെന്നും ഇപ്രാവിശൃം ഇല്ലാര്ന്ന് കെട്ടോ.
ആഹ്.
ഉം നമ്മടെ ഈ ഭാ ഇപ്രാവശ്യം ഈ മെ ഇങ്നെ ആകെ എത്ര ഈ ആഴ്ച മഴയേ ഇണ്ടായിട്ടില്ല കഴിഞ്ഞ ആഴ്ച വരെ മഴ ഇണ്ടായിട്ടെള്ളൂ.
ആഹ്.
പിന്നെ ഓക്കെ പിന്നെ വിളിക്കാം.
ആഹ് അയിക്ക്യോട്ടെ
ഓക്കെ ശെരി.